ഹലോ
കേൾക്കുന്നുണ്ടോ ഓഡിയോ ക്ലിയർ ആണോ?
ആ കേക്കുന്നുണ്ട്. അവിടെ കേക്കുന്നുണ്ടോ?
ആ എനിക്ക് സെറ്റാ കേൾക്കുന്നുണ്ട്.
ഉ എന്തൊക്കെയുണ്ട്? വിശേഷം ചായൊക്കെ കുടിച്ചു.
ഇവിടെ ഇന്നത്തെ ദിവസം ആ മഴ കുറവായിരുന്നു ആ കുടിച്ച്. നമുക്ക് ഇന്നലെ വരെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് ഇത്തിരി മഴയൊക്കെ കുറഞ്ഞ ഇന്ന് ഇത്തിരി വെയിലൊക്കെ വന്നായിരുന്നു.
എവിടെ മഴ പെയ്തിട്ടൊന്നുല്ല ഒരു മൂടലൊക്കെ ഉണ്ടേനി.
കാലാവസ്ഥ അങ്ങനെ തന്നെ നിൽക്കയാണോ?
ആഹ്
ഏതെങ്കിലും ദിവസം വെയില് കിട്ടിയരുന്നോ?
കിട്ടീ... രണ്ടിസം മയിന്നി നി അയിന് മുമ്പ് ഇണ്ടേയിന് അധികൊന്നുംല്ല
മിക്സാ ഇവ്ടെ.
ഉം
പത്രക്കെ വരുത്താറുണ്ടോ വീട്ടില്
ആദ്യം വഴത്താറുണ്ട്നി മലയാള മനോരമ
ആഹ്
അത് വായിക്കാനും വണ്ടിങ്ങനെ കൊണ്ടന്നവട്ടല്ലനി പക്ഷെ ഞാൻ വായിക്കലില്ല അപ്പൊ നിർത്തി
അപ്പ ആരാ വീട്ടി വൈകുന്നേ
ഇപ്പൊ ആരും വായിക്കല്ല ഒക്കെ നിർത്തിക്കണ്
അ എന്തൊരു വിലയാ പത്ത് രൂപയ ഒരു പത്രത്തിന്
ആഹ് ഇനക്ക് വേണ്ടീനി വരുതീനെ
ആഹ്
അപ്പൊ ഹ പിന്നെ നിർത്തി ഞാൻ വായിക്കാത്തപോ
വേരികുട്ട്
വായന നല്ലതല്ലേ ബഷീർദിനല്ലേ
അതെ അതെ വായനയൊക്കെ വളരെ നല്ലതാണ് ഞാന് ഒരു സമയം വരെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഭയങ്കര ഇന്ട്രസ്റ്റ് ആയിരുന്നു നമ്മുടെ എന്റെ സ്വന്തം വീടിനടുത്ത് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നേ വീടിന്റ തൊട്ട ഫ്രണ്ടില അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് തീരം ബുക്ക് വായികലാപരിപാടി പിന്നെ അതേപോലെ സ്കൂൾ ലൈബ്രറിൽ നിന്നും കൃത്യമായിട്ട് ഞാൻ എടുക്കയിരുന്ന ബുക്ക്
ഏ ഇനിക്ക് അവക്ക് ഭയങ്കര ഇഷ്ട്ടോ പക്ഷെ ഇൻക്ക് വായിക്കാൻ വലിയ താല്പര്യല്ല
ആഹ്
വായിക്കൻ താല്പര്യക്കെണ് പക്ഷെ വായിക്കാൻ അത്രക്കെ അറില്ല
ഓ ആ മലയാളം അറിയില്ലെന്നോ അതോ വായിക്കാൻ അറിയത്തില്ലെന്നോ
മലയാളം അറിയും കൊറച്ച് ഓവർ അറില്ല
ഓ ഇവിടെ അല്ലായിരുന്നോ
ആഹ് ഇവിടെന്നെനി
ആ അപ്പൊ എങ്ങനെ ഇത്ര ഒരു പാട് വന്നേ
ഉ ഹ് എന്താ അറില്ല അങ്ങനെ ആയി പോയി
ഓ അങ്ങനെ
ഉം ഓരോത്തക്ക് ഓരോ ഇതല്ലേ ൽവി
ഓഹോ അങ്ങനെല്ലേ
ഉം പഠിക്കാന് ഭയങ്കര താല്പര്യ ഇപ്പഴും എപ്പഴും പക്ഷെ നമ്മക്ക് തല കേറൂല
അ ആഹ്
അതല്ലെ മെയിൻ പ്രശ്നം നമക്ക് പഠിച്ച ഒരു ജോലി അങ്ങാ ഇനിക്ക് ഭയങ്കര താല്പര്യ
ആ അത ഈ പറയണൊക്കെ ഞാനും ഉൾപ്പെടെ എല്ലാ എല്ലാ സേീജനങ്ങൾക്കും ഉള്ളരി ഇതാ കുറച്ചു പേര് ആ ഒരു ടൈമിൽ തന്നെ ഇവർക്ക് ഗ്യാപ്പ് ഒന്നും വരാതെ കറക്റ്റ് ആയിട്ട് ജോലിയാവും പിന്നെ ബാക്കി ഭൂരിഭാഗം ആൾക്കാര്ക്കും ജോലിയവാതെ പിന്നെ അവരെന്ത് ചെയ്യും പ്രൈവറ്റ് സെക്ടറിൽ ട്രൈ ചെയ്യും ചിലവരതി ഓ ഓക്കെ ആവും ആ സ്ഥലമായിട്ട് ഓക്കെ ആവും ചില ആൾക്കാർക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ അവര് വേറൊരു സ്ഥലത്തോട്ട് പോകവും
ഉം
ഇവിടൊക്കെ അങ്ങനെയാ നടക്കുന്നത് ഒരുപാട് നല്ല പോലെ പഠിച്ച ആൾക്കാരൊക്കെ ഓരോ കടകളിലും അങ്ങനെയൊക്കെ നിപ്പുണ്ട്
തന്നെ എനക്ക് ഭയങ്കര താല്പര്യം പക്ഷേ അവിടെ ത്തണില്ല എന്തുകൊണ്ട് എന്നാലോ ഇ നോക്കണൊക്കെണ്ട് കേട്ടോ
എങ്ങനെ പി എസ് സി ട്രൈ ചെയ്യണോ അതോ എസ് എസ് സി ആണോ എന്ത് എക്സാ ട്രൈ ചെയ്യുന്നത് അതോ അല്ലാതെ ഹ്
ഞാൻ പഠിക്കയാണ് ഐ ടി കോളേജിലാ എം ആർ ഐ സി
എം ആർ എ സി എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ എന്ത് കോഴസ് അത്
ഏസി മെക്കാനിക്
കഴിഞ്ഞോ കോഴ്സ് അതോ പഠിച്ചുകൊണ്ടിരിക്കവാണോ?
എക്സാ ആണ് ഒമ്പതിതി പഠിച്ച് കയ്ഞ് ഉം അത് കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് വർഷം ഇനി രണ്ട വർഷം ഇനി ഇത് പക്ഷേ എക്സാംമ പേടിയന്നുണ്ട്
അ അതെ എക്സാം വരുമ്പോ ഒരു പേടി വരണല്ലോ എന്നാലേ നമുക്ക് ഒന്ന് പഠിക്കാൻ തോന്നത്തുള്ളൂ
ഉം വ ഭയങ്കര പേടിയാ തോൽക്കോ തോൽക്കോ നമുക്ക് വ പേടിണ്ടാവല്ലോ
ആ സത്യത്തി ഞാൻ ആലോചിച്ചിട്ട് അത് വളരെ നല്ലതാ ഞാന ഇപ്പം ഞാനിപ്പ വർക്കിങ്ങല്ലേ കേട്ടോ നേരത്തെ വർക്കിംഗ ആയിരുന്നു ഇപ്പ വർക്കിങ് അല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഞാനങ്ങനെ എന്റെ കെറ്റനോട് പറയും ഞാൻ പ്ലസ് വൺ പ്ല ടു ഒക്കെ ചത്ത് കുത്തിരുരുന്നു പഠിക്കായിരുന്നു രണ്ടും മൂന്നും മണിക്കൂറൊക്കെ ഉറങ്ങുന്ന എന്ന് പറഞ്ഞ ഞാൻ ഭയങ്കര ബുജ്ജി ടൈപ്പ് ഒന്നും അല്ല പക്ഷെ നമുക്ക് പാസ് ആവണ്ടേ തോറ്റു പോകുന്നുള്ള പേടി പാസ് ആവണം അത്യാവശ്യം നമുക്ക് നല്ലൊരു മാർക്ക് സെക്യൂർ ചെയ്യണം എന്നുള്ള എനിക്ക് എപ്പോഴും ഒരു എബവ് ആവറേജ് തന്നെ നിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് ഒരു എബവ് ആവറേജ് വേണം പക്ഷെ ക്ലസ്ടോപ്പർ ആൻ താല്പം അല്ല പിന്നെ കിട്ടത്തോ ഇല്ലാ അത് വേറെ കാര്യം
അയിന്റെ നടുലി
അതേനെ ടോപ്പർമാരുടെ തൊട്ട് താഴെയായിരിക്കണം എന്നാ നമ്മൾ ആവറേജിൽ പോവാനും പാടില്ല എബവ് ആവറേജ് ലെവലിൽ നിൽക്കുകയും വേണം ആ ഒരു ലെവല് ഞാന് പണ്ടൊട്ട ഇങ്ങനെ അതിന് അതിതാഴെ പോയ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം അന്നേര ആളെന്റെടുത്ത് പറയും നീ ആ പടുത്തം നീരാ ആ രണ്ട മണി മണിക്കൂർ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ മൂന്നു നാല് മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടിരുന്നല് പഠിക്കുന്നേ അന്നേരം ഇപ്പ നീ അമങ്ങാനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അത്ര മണിക്കൂർ ഒന്നും പടിക്കണ്ട നാല് മണിക്കൂർ പഠിച്ചാൽ മതി പോട്ടെ മൂന്ന് മണിക്കൂർ പഠിച്ചാ മതി നിനക്ക് എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ പി എസ് സി കിട്ടും പക്ഷെ ഇപ്പൊ പേടിയില്ല അതുകൊണ്ട് നമുക്ക് ഒരു സീരിയസ്നെസ് ഇല്ല നമ്മള് ആഹ് നാളെ ആവട്ടെ അപ്പൊ ഞാൻ എപ്പോഴും അലോയ്ക്കും ദൈവമേ അന്ന് അന്ന് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തെ എനിക്കൊരു രണ്ട മൂന്ന് ഇഷ്യൂസ് ഷ്യൂസ് ഉണ്ടായിരുന്ന് കേട്ടോ അതില് ഒന്നെന്ന് പറഞ്ഞ എനിക്ക് ഒറക്കം ശരിയാവാഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ബി പി ഹൈ ആവും ചെ ലോ ആവും ആ ഡോക്ടറിടെ നിന്ന് എന്റെ വീട്ടാർക്ക് വഴക്ക് കിട് ട്ടാനേ സമയം ഉണ്ടായിരുന്നുള്ളു എനിക്ക് ഫുഡ് കഴിച്ചിട്ടേ വേല എനിക്ക് ടെൻഷനാ ഒന്ന് ആലോചച്ച് നോക്കിയേ നമ്മുടെ ക്ലാസ് എനിപ്പിച്ചച്ച് നിർത്തി വഴക്കു പറയുന്ന ഒരവസ്ഥ
ഔ ഊഹ് അയ് കൈയൂല
അടി കിട്ടിയ ഒന്ന് തൂത്താനങ് പോവും എണീപി പിച്ച് എങ്ങാനും നിർത്തിയ തീർന്ന്
ഉം എനിക്ക് അങ്ങനെ അടിട്ടീലാട്ടോ ഒരു സേറിന്റെ അടുത്ത് കിട്ടീട്ടുള്ളു അവും എട്ടാം ക്ലാസ്ന്ന്
എനിക്ക് ഈ പറയണെങ്ക ടൂഷസെന്റെറിന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ഇവര് പെട്ടന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എടുത്തിടും അപ്പൊ നമ്മള് അപ്ടുഡേറ്റ് അല്ലെങ്കിലേ ഏ ഈ പറയണക്ക് മറ്റേ ഇതൊക്കെ ഓർമ്മയുണ്ടോ പാസീവ് ആക്റ്റീവ് റിപ്പോർട്ടർ സ്പീച്ച്
ഏതായിനി
ടെൻത് വരെ നമ്മള് ഇംഗ്ലീഷ് പഠിക്കുമ്പോ ഗ്രാമറിനകത്ത് ഉള്ളതാണേ ഇതൊക്കെ അപ്പ ഇതിനൊക്കെ റൂൾസ് ഉണ്ട് ആ കേട്ടെങ്കിലും ഓർമ്മയുണ്ടല്ലോ ഭാഗ്യം അന്നേരം ഈ ഇതൊക്കെ ഇവര് നമ്മള് ഒരു ഒരു മാസം മുന്നെ ആയിരിക്കും പഠിപ്പിച്ചത്. അപ്പ നമുക്കത് ഓർമ്മയുണ്ടെന്ന് അറിയാൻ വേണ്ടി സർപ്രൈസ് ആയിട്ട് കൊണ്ട് വന്നിങ്ങ് ഇടും അപ്പൊ നമുക്ക് ഡൗട്ടാവൂല്ലോ
അതെ നമ്മളെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവും പറയാൻ കഴിയില്ല
അത് പക്ഷെ അവിടെ അവിടെ പറയിപ്പിക്കുവല്ല നമ്മള് എഴുതിപ്പിച്ചിട്ട് വന്ന് നോക്കും. അന്നിട്ട് സാറ് ഉത്തരം പറഞ്ഞിട്ട് ഈ ഉത്തരം അല്ലാത്തോരെല്ലാം എണീറ്റോളാൻ പറയും നല്ല അടിക്കും നല്ലേ അങ്ങനെയുള്ള ട്യൂഷനീന്ന് പക്ഷേ സ്കൂളീന്നൊന്നും അത്രക്ക് അടിയൊന്നും കിട്ടീട്ടില്ല.
ഉം
പിന്നെ പ്ലസ് വൺ പ്ലസ്റ്റു വരുമ്പോ ഇവര് അടിക്കത്തൊന്നുവില്ലല്ലോ വഴക്ക് പറയുവേലെ നമുക്കതാ ഒട്ടും സഹിക്കാൻ പ റ്റാത്തെ അപ്പ അങ്ങനെ വന്നപ്പഴത്തേന് ഒരു പ്രശ്നം അതായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഈ ബി പി ലോയാവുന്ന അയിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം പിന്നെ ഒരു ദിവസം പോയിട്ടില്ലങ്കിൽ വീണ്ടും അത്രയും പെന്റിങ്ങായി പോവും ഞാനീ പറയണക്ക് ആ കല്യാണത്തിനും ഒന്നും പോത്തില്ലായിരുന്നു ആ സമയത്ത്
എനിക്ക് എനിക്ക് ഈ കല്യാണത്തിനൊന്നും വല്ല്യ താല്പര്യമൊന്നുവില്ല. ഇങ്ങക്ക് ട്രിപ്പില്ലേ
ആഹ്
എനിക്ക് അങ്ങനൊക്കെയാ താല്പര്യം
കല്യാണം കഴിഞ്ഞതാണോ
ആ കഴിഞ്ഞതാണ് പക്ഷെ വീട്ടിലാണിപ്പോ പഠിക്കല്ലേ
ആഹ് അന്നിട്ട് പിന്നൊരു പ്രശ്നം എന്താന്ന് അറിയാമോ ഞങ്ങക്കിപ്പം ഞാൻ ഒര് എക്സാമ്പിള് പറഞ്ഞാൽ ഞങ്ങടെ മാത്‍സിന് മൂന്ന് ടീച്ചേഴ്സുണ്ട് സ്കൂളില്. പ്ലസ് ടുവിന്റെ സമയത്താന്നേ അപ്പൊ ഇവര് മൂന്ന് പേരും മൂന്ന് ചാപ്റ്റേഴസാ പഠിപ്പിക്കുന്നേ ഈ മാത്‍സിന് ട്യൂഷൻ സെന്ററിൽ നാല് സാറമാരുണ്ട് ഇവര് നാല് പേരും നാല് പാഠമാണ് പഠിപ്പിക്കുന്നേ പോഷൻ തീരണ്ടേ പോഷൻ തീർന്ന് ഇവർക്ക് റിവിഷൻ നടത്തണ്ടെ അപ്പോ അതിന് വേണ്ടീട്ട് അന്നേരം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലെ ഇവരെല്ലാം ഒരേ ചാപ്റ്റർ എടുക്കത്തുള്ളൂ ഇല്ലെങ്കി ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരേ സമയം ഒരേ ദിവസം ആ കുട്ടി അല്ലെങ്കി ആ ഒരു വൺ വീക്കില് ആ ഒരു കുട്ടിയാന്നുണ്ടെങ്കില് മാത്സിന്റെ തന്നെ ഏഴ് പാഠം ഒരേ സമയം പഠിക്കണം അതുപോലെ എല്ലാ വിഷയത്തിനും ഏറ്റവും കുറഞ്ഞത് രണ്ട് ടീച്ചേഴസ് വെച്ചാണ് ഇംഗ്ലീഷിന് മാത്രെ ഉള്ളു ഒറ്റ ടീച്ചർ ബാക്കി എല്ലാത്തിനും രണ്ട് രണ്ട് രണ്ട് ടീച്ചേഴസ് ട്യൂഷനിലും അത് തന്നെ എല്ലാത്തിനും ബോട്ടണിക്ക് രണ്ട് സുവോളജിക്ക് രണ്ട്
എന്താ കാട്ടണ്ടിയേ അറിയില്ലല്ലേ അപ്പം
ആഹ് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ഈയൊരവസ്ഥ അന്ന് നമുക്ക് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് പ്രായവേ ഉള്ളു നമ്മുടെ ഒന്ന് കിളി ഞാൻ സ്റ്റേറ്റ് സിലബസ് കൂടാ പത്ത്‌ വരെ പഠിച്ചത് അപ്പൊ നമ്മള് പ്ലസ് വൺ പ്ലസ് ടു കയറുമ്പഴത്തേനും നമുക്കൊരു വല്ല്യ മലയാ അത് എങ്ങനെ തരണം ചെയ്തെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ചത്തിരുന്ന് പഠിക്കുവാരുന്നു അന്നിട്ടും ആഹ് പ്ലസ് ടുവിന് പ്ലസ് വൺ പ്ലസ്ടുന് അടിയില്ല ഞാൻ പറഞ്ഞില്ലേ അടിയില്ലേ വഴ ക്കാ വഴക്ക് വഴക്ക് ആഹ്
അല്ല ആഹ് വയക്ക് തന്നെ ചെലുതേക്ക അറിയ അപ്പൊ നമ്മക്ക് സഹിക്കാനും കയില്ല
ആഹ് ഇതായിരുന്നു ഏറ്റ പിന്നേ സെക്കൻഡ് ലാങ്ങുവേജീന്ന് മാത്രേ ഒരു ആശ്വാസം ഉണ്ടാരുന്നോളു സെക്കൻ് ലാങ്ങുവേജ് സംസ്കൃതം ആരുന്നേ അതെനിക്ക് പത്ത് എട്ടോട്ടെ ഞാൻ സംസ്കൃതം ആരുന്ന് അതോണ്ട് സംസ്കൃതം തന്നെ ഞാൻ ഓപ്റ്റ് ചെയ്ത് എനിക്ക് അത് പഠിക്കേണ്ട കാര്യമില്ല നമുക്ക് സ്പെഷ്യൽ അവർടുത്ത് പഠിക്കുന്ന സമയമില്ല പക്ഷെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ മാക്സിന്റെ തന്ന ഹോം വർക്ക് കൂളിലെ സാറ ചെയ്യുനെന്നോണ്ടെങ്കി ഇവര് എന്തേന്നറിയാമോ ആഹ് ഒരു എക്സസൈസ് മൊത്തോ അങ്ങ് തരു ഹോംവർക്ക് ഈ പിന്നെ ഈ ടൂഷൻ സെന്ററീന്ന് ഈ ഹോംവർക്ക് തരുന്നത് കൂടാതെ നമ്മള് എല്ലാ ദിവസവും എന്തുവാ പഠിക്കുന്നേന്ന് അവിടെ എഴുതിക്കൊണ്ട് കൊടുക്കണം പേപ്പറിനാത്ത് എഴുതി കൊണ്ട് കൊടുക്കണം ആഹ് ശരി ശരി